കെ കേക്കാമോ?
ആ കേൾക്കാം.
ഉ ഉം ഇച്ചിരി തെരക്കിലായിപ്പോയി ഏട്ടോ ഇനീയൊണ്ടോ അടുത്ത ആ അടുത്ത തെരക്ക് തുടങ്ങുന്നുണ്ട് ഒരു കല്യാണഒണ്ട്. കല്യാണോം പാല്കാച്ചും ഒരുമിച്ചാരുന്നപ് ഓ അതിന് പോകണം.
രാത്രികല്യാണാ?
ആ കല്യാണം കഴിഞ്ഞ്.
ആ
ഞ്ഞ് പിന്നേ റിസപ്ഷൻ ഉണ്ടല്ലോ, അതിന് പോകാ.
ഉം
പൈസയക്കൊണ്ട് കൊടുക്കണ്ട് അപ്പൊ അതിന് പോകണം അതുകൊണ്ടൊക്കെ ഉള്ള തിരക്കിലൊക്കെ ഇരുന്നയാണ്
ആ
ഹുമ് ഇന്ന് മഴയൊന്നും പെയ്തില്ല അല്ലയോ
മഴ ഇല്ല വെയിലായിരുന്നു ഞാൻ മോളക് ഒണക്കാ മുളക് വാങ്ങിരുന്നു
ആ ഹ മുളകിനൊക്കെ ഇപ്പം എത്ര രൂപയുണ്ട്.
രൂപപത്രെണ് ചോയിച്ചിട്ടില്ല ആ കടെന്ന് മാസത്തില് കൊടുക്കുന്നതാണ് അപ്പൊ ഞാൻ എത്ര ചില
എനിക്കും വാങ്ങിക്കണം മുളക്പൊടി തീ.. റായി
ഇനിയിപ്പോ വ ങ്‌ഹേ വാങ്ങിയാലോ ഉണങ്ങാൻ സമയം ഉണ്ടോ
അതുകൊണ്ട ഈ മഴയായതുകൊണ്ടാ ഞാൻ വാങ്ങിക്കാഞ്ഞത് തന്നെ
ഞാൻ പിന്നെ രണ്ടു ദിവസം വെയില് ക കണ്ടപ്പോ അണ്ട് വാങ്ങി.
ഉം ഞാന് കഴിഞ്ഞ പ്രാവശ്യം വെച്ച മുളക് പൊടി മുളകിൽ എനിക്കൊരു അബദ്ധം പറ്റി ഭയങ്കര എരിവുള്ള മൊളകായിരുന്നു കിട്ടിയത് അറിഞ്ഞി ഷെ ഈ മൊളകേ അത്ര എരിവൊള്ളെയാന്ന് അയ്ന്റെ കൂടെ ആ എരിവൊള്ള മൊളകിന്റെ കൂടെ തന്നെ ഞാൻ അര കിലോ പാണ്ടി മൊളകും കൂടങ്ങ് വാങ്ങിച്ച് ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേന് ആ പിരിയൻ മൊളകും പാണ്ടി മൊളകും അ മതി ഇനി കാ മുളക് മേടിക്കാന്ന് വിചാരിച്ചാ പക്ഷെ ഈ മഴയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലൊ വാങ്ങിച്ചാലും
അല്ല ഇപ്പൊ വ മുളക് വാങ്ങണ മില്ല്ണ്ടല്ലോ അത് അവ്ടെ ല്യാ വ്ടെക്കണ്ട്
ഉണ്ടല്ല്യോ ഇവിടെയൊന്നും ഇല്ല
ആ പൊടിച്ച് അയ്നായ്ട്ട്ള്ള മില്ലാണ് നല്ല പൊടിയെയ്ക്കാരം മ്മള് വീട്ടില് പൊടി ക്ക്ണ പോൽ തന്നെ പൊടിച്ച് മുളക് മല്ലി മഞ്ഞളൊ ക്കെ പൊടിച്ച്കാണ്ട് വിൽക്കും മ്മള് പോയി വാങ്ങണ്ട ആവശ്യൊള്ളൂ
നല്ലത് വൃത്തിയായിട്ടൊക്കെ ആയിരിക്കുവോ
ഇത് നല്ലതല്ലേ മില്ലാണ് അതിനായ്ട്ട്ള്ള മി താണത്
ഓ അത്ശരി ഇവിടെ അങ്ങനെ ഇല്ല കെ ട്ടോ
താണ് പ്പ പറഞ്ഞ ആറ് മാട്
ആ ഞാനും വിചാരിച്ചത് കാശ്മീരി മുളകെങ്ങാണും മേടി ക്കണം അന്നേരം അയ്ന്റെ കൂടെ കാശ്മീരി മൊളക് മേടി
ഉ കശ്മീരിമൊളക് ഒറ്റക്ക് ഉപയോഗിച്ചാൻ പറ്റൂല നല്ല വെലല്ലേ
ആന്നും അത് അത് വാങ്ങിക്കാന്ന് വിചാരിച്ചാ അതിന് എത്രയാ ഇപ്പം വിലയൊന്നും അ
അതിന് അരക്കിലോന്തന്നെ തൊ ഇര്നൂറൊക്കെണ്ട് തോ
അത് എനിക്ക് നാനൂറ്റി സംതിങ്ങെങ്ങാണ്ടെന്ന് തോന്നുന്നു ഒരു കിലോയ്ക്ക്
തന്നെ
ഉം കാശ്മീ മുളക് വാങ്ങി ങ്ങിക്കാൻ കിട്ടും ഞാൻ അങ്ങനെ മേടിക്കാന്ന് വിചാരിച്ചായ്ര്ന്നേ അപ്പൊ ആ അത് വാങ്ങിക്കാന്ന് വിചാരിച്ചായ്ര്ന്നു മൊളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വെയി ല്‌ല്ലാത്തത് കൊണ്ട് മൊളക് ഉണങ്ങത്തില്ല കഴുകി അല്ല്യോ ഒണ
അ തന്നെ
അതുകൊണ്ട് ഉണങ്ങത്തില്ല
നോക്കില്ല ഇല്ല കൈ പ്പോ ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു കയി കണ്ടില്ലായിരുന്നു ഇടക്കിങ്ങനെ വെയില് പോണുണ്ട് മയ ഒണക്കുണൂണ്ട് എന്തായാലും ഒണങ്ങി
ഉം
ഈ രണ്ട് മൂന്ന് ദിവസം ഒണക്കി
ഉണങ്ങിക്ക കൊയ പോയില്ല
ഉം മല്ലി പിന്നെ ഒരു ദിവസൊണങ്ങ്യ മ മതി
ആ മതി മൊളക് ഉണങ്ങാനാ പാട് കഴുകിയും കൂടെ വെയിലത്തിട്ട ഏതെങ്കിലേ ഉം കഴുകി വെയിലത്തിട്ട ഏതെങ്കി പാട ഒണങ്ങാ ആ മല്ലി വറക്കും.
ഉം ക്കെ ഇടും മല്ലി വറക്കുമ്പോ?
മല്ലി വറക്കുമ്പോ ഒന്നും ഇടത്തില്ല മല്ലി മാത്രം.
ഇടണോ കൂടുതല് ഇടും ഉലുവ ഉലുവ ഒരു കിലോ ഉലുവടും ഒരു കിലോ മുളകക്കില്ലേ ആ ഒരു പകുതി ഉലുവക്കെടോ ഒരു പാക്കറ്റ് പിന്ന ജ വല്യ ജീരകല്ലെ വല്യ ജീരകം ട പിന്നെ കറിവേപ്പിലേം നല്ല നല്ല രുചിയാണ് നല്ല മണം ഉണ്ടാവും
മല്ലിയുടെ കൂടെ മല്ലി മാത്രം പൊടിക്കുന്നതിനകത്ത് ഇതെല്ല ഇടുവോ
മല്ലി പൊടിക്കുമ്പോളല്ല മല്ലി വറക്കൂലെ നമ്മളെ വീട്ടില് വർ
ആ ആ വറക്കുന്ന സമയത്ത് ആ വറക്കുന്ന സമയത്ത് ആ വർക്കും ഞാൻ അത് മാത്ര ഇട്ടാ വർക്കുന്നേ
ഏ വ വറക്കുമ്പോ അതും കൂടി ഇട് ടുമ്പം ഒന്നും കൂടി മണോരുചിയും കൂടും-
കൂടും ആഹ് -
എനിക്കും അറിയില്ലായിരുന്നു ഇന്നോട് ആര അങ്ങനെ പറഞ്ഞന്നപ്പോ ഞാൻ പിന്നെ- എനിക്കും അറില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ആരെയ ചോയിച്ചു പറഞ്ഞു തന്നപ്പോ ഞാന അതുപോലെ ചെയ്യും അപ്പൊ നല്ല മണ ഉണ്ടാവും നല്ല മണം രുചി ഉണ്ടാവും കറിവേപ്പിലയും ആഹ് വെങ്ക്ണ കൊടുത്തില്ലായി ഇട്ടാ മതി
വിട്ടാ മതി
ആഹ് കറിവേപ്പില വലിയജിരകം ഉലുവാ മുളകിനു ഇടുവാണ് ഏ
ഇടുവോ
മുളകിന്റെ നമ്മള് വർക്കാൻ കൊടുക്കുമ്പോ ജീരകവു കറിവേപ്പിലൊക്കെ ഇടിട്ട് നല്ലതാണത്
അപ്പൊ ഇതൊക്കെ ഏ അപ്പൊ ഇതൊക്കെ ഏത് കറി കൊക്കെ ഉപോഗിക്കാം മീൻകറിക്കൊക്കെ അല്ലേ ഉയോഗിക്കാനൊക്കൂ ഇതെല്ലാം കൂഇട്മ്പോ
എല്ലത്തിനും ഉപയോഗിക്കും ഉം ഇവിടൊക്കെ ജീരകം ഉലുവക്കെ മീൻ കറി എർ എർച്ചി കറി
ആഹ് ആഹ് എറച്ചിക്കറിക്കും ആഹ് മീൻ കറി ക്കും പറ്റും പിന്നെ നമ്മള് അല്ലാതെ ആഹ് എന്തേലും എടുക്കു ആണെങ്കിലെ
ഇല്ല അത് അറിയൂല അത് അതില ച്ച് പൊടിയില്ലേ
ആ ഹ
കുറേ ചേർക്കണ്ടല്ലേ നമ്മളൊരു ജീരകത്തിന്റെ ഒരു പകുതിയൊക്കെ പേക്കിന്റെ പകുതിയൊക്കെ ഇട്കാ
ഇത് സാമ്പാറിനൊക്കെ നല്ലതാ അല്ലയോ
ആ ഞമ്മള് ചേർക്കല്ണ്ട് കൊഴപ്പൊന്നുല്ല
അത് ശെരി ആ ഇനി ഞാനും നോ ക്ക അങ്ങനെ
ഉം ഞ്ഞി ഉലുവ ഇടാൻ ഇഷ്ടല്ലെങ്കി ഉലുവ ഇടണ്ട ജീരകം ഇട്ട മതി ജീരകേം കറിവേപ്പിലേം
ജീരകോം കറിവേപ്പിലേം ആ ഇങ്ങനെ പൊടിച്ച് ൻ്റെ ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചങ്ങ് വെച്ചേക്കും
പൊടി പൊടിക്കാൻ നമ്മൾ കൊടുക്കൂലെ അപ്പൊ പൊടിയും ഞമ്മൾ വറക്കുമ്പോ അതിന്റെ കൂട്ടത്തില് വറുത്താ മതി പിന്നെ ഓല് പൊടി പൊടിക്കുമ്പ അത് മിക്സ് ആയി വരും ആ ഞമ്മള് പൊടിക്കണ്ട ആവശ്യല്ല ഉം
ആഹ് അതെന്തായാലും കൊള്ളാം ആ ഡിയ നല്ലതാ ഞാന് ഞാൻ ഇനി അങ്ങനെ ചെയ്യ
ഇവിടെക്കെ എല്ലാരും ചെയ്യും അങ്ങനെ
അതെയോ ഇവിടൊന്നും അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ട് ട്ടില്ല
ഉം അർ അറിയില്ല ട്ടോ ന്ക്ക അറിയില്ല നമ്മളെ ഫസ് ത് ചെയ്യുമ്പോ അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ ഓരോരുത്തര് ഇങ്ങള് എന്തൊക്കെ ചെയ്യുന്നേ ചോയിച്ചപ്പോ അപ്പ ഇങ്ങനെ പറഞ്ഞന്ന്
ഹ് ഹ് ആ ആ ഞമ്മക്ക് ഇനി അങ്ങനെ ചെയ്ത് നോക്ക ആ ഞങ്ങളും കൂടെ അങ്ങനെ ചെയ്ത് നോ ഹ് ഹ് ഹ് നമ്മള് എങ്ങനെയൊക്കെ കേട്ട് പഠി ഇന്നതെ
ആഹ് മല്ലി ഒറ്റയ്ക്കാമ്പോ? പിന്നെ ആ ഇങ്ങ ഇതാവുമ്പോ ത് ഒന്നും കൂടി രുചിമണോം കൂടും.
കൂടും
മണാണ്
ആഹ് നല്ല മണമാ ന്ന് അപ്പൊ ഞാൻ ചോയിക്കട്ടെ ഇത്. എത്ര നാള് വെരെയിരിക്കും?
ഇതോ?
ഇപ്പൊ നമ്മക്ക് ഒരു കിലോ വാങ്ങിയാല് ഇവടെ നാലു മാസമൊക്ക് നി
നലു മാസമൊക്കെ നാല് മാസൊക്കെ നിക്കും അല്ലയോ? ഞങ്ങക്ക് ഞാനു മൂന്ന് കിലോ മൊളവും രണ്ട് കിലോ മല്ലിയ പൊടിക്കുന്നത്.
മൂന്ന് കിലോക്ക് വാങ്ങൂല്ലെ?
തല്യോ എനിക്ക് അബത്തം പറ്റിയ ഞാൻമൂന്ന് ന്ന് കിലോ വാങ്ങിച്ച കുടിച്ചായിരുന്നു. കൊറെേ ആളൊന്നുല്ല. ഞങ്ങള് നാല് പേരേ ഒള്ള്.
അപ്പൊ ജ് മൂന്ന് കിലോനക്കെ വാങ്ങിയ നല്ല ഉണങ്ങേണ്ടര അല്ലെങ്കി ക അവിടിക്കോ?
ഓ ഇല്ല കട്ടയൊന്നും പിടിച്ചില്ല. ഇവിടെ നല്ലതായിട്ട് തന്നിരിക്കുവ. പക്ഷെ ഇത്തിരി എരിവന്നുള്ളതേ ഒള്ള്.
ആഹ്.
അല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നു. ആഹ് നല്ല നല്ല ഉണക്ക സമയത്തല്യോ നല്ലതുപോലെ കഴുകി ഉണക്കി പൊടിച്ചതല്ലിയോ അതുകൊണ്ട് നല്ല
ഞാൻ മുമ്പ് രണ്ട് കിലോ വാങ്ങി ഒണക്കിട്ട് കൊറെ കൊറച്ച കഴിഞ്ഞപ്പ ക ട്ട പിടിച്ച് മണക്ക പോയി.
ആണോ ഓ ഇവിടെ മാണോന്നു പോയില
തോന്നാര ഒണങ്ങാത്തതായിരിക്കുന്നറഞ്ഞു.
ആഹ് നല്ലതുപോലെ ഒണങ്ങണം.
ആഹ് അങ്ങനെ ആവുമ്പം കൊറച്ച ദിവസം വെച്ച് ഒണക്കണംന്നറഞ്ഞു.
ആഹ് അതാ കഴിയെ ഒണക്കണം. ഞാന അങ്ങനെച്ചത മൂന്ന് കിലോ മുളവിന് രണ്ട് കിലോ മല്ലിയി ഇപ്പഴും കുറച്ചൂടി ഇരിപ്പും ഉണ്ട്. ആ എനിക്കങ്ങനെ ഒരു വഷർക്കെ ഇരിക്കും അ ത് എല്ലാരും എന്നെ കളിയ ക്കുകയും ചെയ്യും എന്തിന ഇങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കുന്നേന്നും പറഞ് ഞാൻ പക്ഷെ എനിക്കെ എനിക്കെന്നുവെന്നു കഴുകാ - ഈ പൊടിക്കാൻ വയ്യ അതുകൊണ്ടാ കേട്ടോ ഇച്ചിരി മടിയുള്ള കൂട്ടത്തില.
ആഹ് അത നിന്റെ ഫ്ര ഫ്രണ്ട് ഇതുപോലെ പറഞ്ഞുഓള് മൂന്ന് ദി കിലോ വ മൂന്ന് കിലോ വാങ്ങി പൊടിച്ചച്ചിരുന്നുന്ന്.
ആഹ് ഞാനും അങ്ങനെയാ കാരണവേ ആരെക്കൊണ്ട് കഴിയും എല്ലാ മാസ വും ഇങ്ങനെ കഴുകണം ഒണക്കണം പിന്നെ അയിന്റെപുറ പൊടിക്കാൻ നടക്കണം ഇതാകുമ്പങ്ങ കൊറെറ മാസം ഇരുന്നോളുവല്ലോ.
ആഹ് അപ്പൊ അവളും പറഞ്ഞു ഇങ്ങനെ കൊറെ മാസം ഇരിക്കും- കേടൊന്നും ഇല്ല്യാന്ന് പറഞ്ഞു. അവള് പറഞ്ഞു നല്ല ഒണങ്ങണംന്ന് റഞ്ഞു.
ആ നല്ലതുപോലെ ഉണങ്ങണം കഴുകിയാ നല്ലതുപോലെ ഉണക്കണം
ആ കഴി കഴികായാല് എത്ര ദിവസം ഉണക്കണംന്ന് അറിയോ
കഴികിയന്ന് നല്ല വെയിലൊണ്ടെങ്കി ഒരു മൂന്നു ദിവസത്തെ ഉണക്ക് മതി നല്ല വെയിലാന്നെങ്കി നല്ല ആയോ അല്ലെങ്കി പിന്നെ ഒരാഴ്ചയാലും- ഒണങ്ങുമോ വെയിലിന്റെ അനുസരിച്ചല്ലിയോ ഇപ്പഴെങ്ങാണ്ട് അ സത്യം പറഞ്ഞാ വാങ്ങിച്ചാൽ ഇപ്പഴൊന്നും പിടിക്കാനും ഒക്കത്തില്ല
ഉ ഒണങ്ങിയത് അറിയേല്ലാന്നേ അത് എരിഞ്ഞിങ്ങനെ വരും അല്ല അങ്ങനെ പൊട്ടൊക്കെ
പൊട്ട് അത് നമ്മളിങ്ങനെ ഒടിക്കുമ്പ പൊടിയുവല്ലോ മൊളകൊക്കെ
പോടിക്കുമ്പോ ഇട്ടതെന്ന് പറഞ്ഞാല് പൊ ട്ടുല്ലേ
ആഹ് അപ്പ
നമ്മക്ക് ഇങ്ങനെ കയ്യോണ്ട് തൊട്മ്പള് ഇങ്ങനെ നല്ലോ ഞെരിഞ് ഇങ്ങനെ നിക്കോ.
ഒന്ന്
ആ മുളക് ഇങ്ങനെ നെരിഞ്ഞ് ഇങ്ങനെ നിക്കോ മുളക് ഇങ്ങനെ വാടി കൊയ്ഞ്ഞ് കൊഴയാതെ നല്ല നെര് ഞ്ഞ് ഇങ്ങനെ നിക്കോ?
ആ അങ്ങനെ നിക്കും. നേരെ നിന്നിട്ട് നമ്മൾ ഒടിക്കുമ്പോഴ നമ്മള് മുറിക്കത്തില്ലയോ.
ആഹ്.
ക്കുമ്പോ നല്ല പോലെ മുറിയുവാന്നുണ്ടെങ്കി അത് നല്ല ഒണങ്ങിയെന്ന ഒരു സൗണ്ടോടു കൂടി ഒടിയുവല്ലാ.
ആ അപ്പ ഇണ്ട്. പ്പ ഒടിണ് ണ്ട്.
ആഹ്. ഇല്യാ അതൊണങ്ങി ചെലതൊക്കെ ഈ ഒടിയാതിരിക്കും. അത് നോക്കിക്കൊള്ള്ണം. ഒടിയാതെങ്ങാനും ഒണ്ടെങ്കി നല്ലതുപോലെ ഒണക്കണം. ഒണക്കി വേണം പൊടി ഇല്ലെങ്കി പൂത്ത് പോവും.
ആഹ്
അങ്ങനെയൊക്കെയാണ് എനിക്ക് വാങ്ങി ക്കണം മൊളകും മല്ലിയൊക്കെ. വെയില് കാണാതെ മേടിക്കാനും ഒക്ക തില്ല ഉം. അങ്ങനെയൊക്കെയാന്ന്.
ആ കാലോക്കെ
ആ ഓക്കെ ഓക്കെ.